പറ
ആഹ് കേക്കണില്ലെ
പിന്നെന്ത്
ആ എന്താ അവിടെ റേഞ്ച് പ്രോബ്ലുണ്ടോ
ഇണ്ട് തോന്നു ഞാൻ ഇരുന്ന സ്ഥലത്ത് റേഞ്ചിന്റെ ഇഷ്യൂണ്ടു ഞാൻ മാറി ഇരുന്നപ്പോ കോള് വന്നു
ആ
നേരത്തെടുതാ ആശ് ഒഹ് കഴിച്ചു ങ്ങള് തിന്നോ
ആ ഞാൻ കഴിച്ചു ചോറിന് കൂട്ടാനൊക്കെ
ചോറിന് കൂട്ടാനെന്ത ഒണക്ക മീൻ പൊരിച്ചതും മുരുങ്ങാ ക്കറി എന്ത ങ്ങക്ക് സ്പെഷ്യല്
ഇസ്പെഷ്യൽ ഒന്നുല്ല ആകെ മറ്റേ നമ്മളെ കുമ്പളങ്ങ കറിയും പിന്നെ കേ എന്താണ് ന്റെ പേര് പെന്താ മറ്റേ അഹ് വെണ്ടക്ക
വെണ്ടക്ക് ആ ആ
ചിക്കൻ തക്കാളിം വാട്ടീറ്റ്
ആഹ്
എന്നിട്ട് മക്കളൊക്കണ്ടോ
ആഹ് എൻക്കൊരു മോളുണ്ട്
ഒഹ് ന്താ പഠിക്കാണ്
അല്ല എൻക്ക് ര അ രണ്ടു മാസായ മോളാ
ആ രണ്ട് മാസായ മോളാ